ഹലോ
കേക്കാവോ
ആ കേൾക്കാം കേൾക്കാമോ ആ കേൾക്കാം അതെ കേൾക്കാം എന്തുണ്ട് വിശേഷം സുഖം അവിടോ
ഇവിടെ സ്വഖമായിട്ട് ഇരിക്കുന്നു ഞങ്ങളരു യാത്ര പോകാന പറയ
അതെയോ ആ എവിടേക്കാണ് യാത്ര
അതെ ഞങ്ങള അ ആ ദൂര സ്ഥലത്തൊന്നും അല്ല അ അടത്തൊക്കെ തന്നെ ഒരു യാത്രയെ വെറുതെ ഇരിക്കല്ലോ അപ്പ യാത്രയൊക്കെ ചെയ്യാമന്ന് വിചാരിച്ച
ഓ മഴയത കൊണ്ടാണോ മഴയേത്ത് യാത്ര ചെയ്യാൻ നല്ല ഇഷ്ടമാണോ
ഉം മഴയത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടം വലിയ ഇഷ്ടമില്ല എന്നാലും പിള്ളാരും എല്ലാരും ഉള്ള സ്ഥിതിക്ക് ഒന്ന് പോകാമന്ന് വിചാരിച്ചേ എല്ലാരും ഇന്ന അവധിയല്ലേ ഞറാഴ്ച ആയത് കൊണ്ട് അവധിയല്ലേ
ഹം ഓ അതെ അതെ ഇപ്പ കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം ഒരു സമയം ചെലവഴിക്ക വിക്കാൻ കിട്ടുന്ന അവസരം വെുത പാഴാക്കില്ലല്ലേ
ആഹ് അങ്ങനെകുമ്പോ വിചാരിക്കും മഴയുമ്പോ കുഴപ്പമില്ല പോയിട്ട് വരാന്ന് വിചാരിച്ചു ഇവിടെ അടുത്തൊക്കെ ധോന ദൂര ഒന്നും പോവുന്നില്ല നല്ല അടുത്തൊക്കെ പക്ഷെ നമ്മൾ നല്ല ആ നല്ല കാലാവസ്ഥയായി ഇരിക്കുമ്പോ മഴയൊന്നും ഇല്ലാത്തപ്പോ ഞങ്ങൾ ഇവടെ യാത്രകളൊക്കെ ചെയ്യാറുണ്ട് ഉ
ഉംഇപ്പൊ യാത്ര പോകാൻ വളരെ ഇഷ്ടമാണോ താങ്കൾക്ക്
അതെ യാത്രയൊക്കെപോകൻഭയങ്കര ഇഷ്ട സമയമ ഒന്ന് ഒത്ത് വരാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളു
ഓ അതെയോ
ആഹ പിന്നെ ഇനി അവിടെ എന്തണ്ട് വിശേഷം
ഇവിടെ മഴയാണ് ഇപ്പ യാ ഇപ്പ പറഞ്ഞ പോലെ യാത്രയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പണ്ട് എപ്പോഴോയാത്ര യാത്ര പോയ കാലങ്ങൾ ഞാൻ ഓർക്കുകയായിരുന്നു യാത്ര പോയത് കുടുംബക്കാരോടൊപ്പം രാവിലെ ആ ഒരുങ്ങി അവര് തയ്യാറെടുപ്പാണ് ഇപ്പൊ യാത്ര പോക രണ്ട മൂന്ന് ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ പിന്നെ വിദ്യാലയങ്ങളിൽ പോവാതിരിക്കുക അവധിയ എടുക്കുക കൂട്ടാരോടൊപ്പം കുടുംബത്തോടൊപ്പംക്കെ പോകുന്നത് ഡ്രസ്സ്ല്ല വസ്ത്രം എല്ലാം അടുക്കിപ്പറക്കി ബാഗെല്ലാം വെച്ചു പിന്നെ നമ്മള് ചോറ് കെട്ടി പൊതിച്ചോറായിട്ട് നമ്മള് രാവിലെ കൊണ്ടു പോകന്നുന്നത് കഴിക്കാനായിട്ട് കടയിൽ കയറാതെ കഴ ക്കാനായിട്ട് ഒരുമിച്ചൊക്കെ കഴിക്കാനായിട്ട് അതൊക്കെ വളരെ സന്തോഷകരമായ നിമിഷമായിരുന്നു
ആ അതെ അതെ അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ തന്നെ ഒരു ഭയങ്കര സന്തോഷ
അതെ അതെ പഴയ കാര്യങ്ങൾ പഴയ യാത്രയൊക്കെ ആലോചിക്ക്പ തന്നെ ഇപ്പ അങ്ങനെ പൊതുവെ കുട്ടികൾ പോകാറുണ്ടെങ്കിൽ തന്നെ കൂട്ടുകാരോടൊപ്പമാണ് കൂടുതലും കുട്ടികളും പോകുന്നത് യാത്ര പോകാൻ അവർക്ക് അങ്ങനെയാണ് ഇഷ്ടം
ആ അതെ അതെ ഞാൻ എന്റെ പണ്ട് സ്കൂളിൽ നിന്ന് ഒരു ഞങ്ങള കോവളത്ത് ബീച്ച് അങ്ങനെയൊക്കെ ഉള്ളടെ തിരുവനന്തപുരത്ത് ആഹ അങ്ങനെ കൊറെ ടൂറൊക്കെ പോയായിരുന്നു കുറച്ച നല്ല യാത്രയായിരുന്നു അതൊക്കെ ഓർമ്മ വരുന്നു ഇപ്പൊ എനിക്ക് അന്നൊരു മഴക്കാലമായിരുന്നു
ഓ അതും ഇതുപോലെ ഒരു മഴക്കാലമായിരുന്നുല്ലേ അതൊക്കൊരു നല്ല സമയായിരുന്നു അല്ലെ കൂട്ടാരോടൊപ്പം തന്നെ വീട്ടിൽ ചെന്ന് പറയുക ഇന്നപോലെ യാത്ര പോകുന്നു ഇന്നത് ഡ്രസ്സ് വേണം ഒരു വസ് ത്രം വേണം ആ ഇന്ന പോലെ പൊതിച്ചോറ് കെട്ടിത്തരണം ച്ച്കൂട്ടാ രോട്ക്കെ പോവാൻ തന്നെ എന്ത് ഉത്സാഹമായിരുന്നു
ആ അതൊക്കെ നമ്മൾ യാത്ര പോകുന്ന കാര്യം ഓർക്കുമ്പോ നമ്മള അന്ന് കുട്ടിക്കാലത്ത് പോയ ഓർമ്മയാവുന്നത് പെട്ടെന്ന് ഞൻ കുട്ടികൾക്ക് ഒരുപാട് യാത്രകൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാതെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒരുപാട് യാത്രകതൊക്കെ ചെയ്തിട്ടുണ്ട് ആ് തീർത്ഥാടന യാത്രകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്
അതെ അതെ തീർത്ഥടന ആ പണ്ടൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് തീർത്ഥടനയാത്രയാണ് കുറേ കുറെേ അമ്പലങ്ങൾ നമുക്ക് കാണാം ആഹ് സാധിക്കുന്നുണ്ട് കന്യാകുമാരി പോലുള്ള കന്യാകുമാരി മണ്ടക്കാട് അങ്ങനെ പൊതുവെ പോകുന്ന അമ്പലങ്ങള് നമുക്ക് പത്മനാഭ പത്മനാഭ ക്ഷേത്രത്തിലൊക്കെ പൊതുവെ നമുക്കങ്ങനെ കാണാനും അതൊക്കെ നമുക്ക് പോവാനുംക്കെ സാധിക്കാറുണ്ട്
ആഹ് ഞാനൊരുപാട് അത് ഒരുപാട് ദിവസത്തെ യാത്രയാ മ്മ ഒരു ദിവസം പോയിട്ട് വരുന്ന യാത്രയല്ല ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മ നാ തിരിച്ച് വീട്ടിലെത്തി എത്തുന്നത് അപ്പൊ അതിൻ്റൊക്കെയാ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ
അതെ അതെ ഇപ്പോ ഒരുപാട് ദിവസം ഒരു ഇന്ന് പോയി വൈകിട്ട് വരുന്ന യാത്രയല്ല ആഹ് ഒരു ഒരു ഒരു ഒരു ഒരാഴ്ശത്തോളം നമ്മൾ യാത്രയൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് അപ്പം കാ അപ്പം ബസ്സിലൊക്കെ തന്നെ പോയി ചെലവര് വാഹനങ്ങൾ ഇപ്പോച്ചാ ചെലവര് കാറിൽ പോകുന്നവരുണ്ട് ചെലവര് ബസ്സിൽ പോകുന്നവരുണ്ട് അങ്ങനെ പല പല വാഹനങ്ങളിൽ പോയി സന്തോഷത്തോടെ യാത്രയൊക്കെ അവസാനിച്ച് തിരിച്ചു വരുന്നവരും ഉണ്ട് പോയി കടളിലൊക്കെ പോയി ഓരോ സാധനങ്ങളൊക്കെ വേടിക്കുക അവിടുത്തെ പ്രത്യേകതര സാധന സാമഗ്രികളൊക്കെ വേടിച്ച് അതൊക്കെ നമുക്കൊരു അത്ഭുതമാണ് അതൊക്കെ കാണുമ്പോഴും വേടിക്കുമ്പഴൊക്കെ
ആഹ് അതെ അതെ അതു പറഞ്ഞപ്പോഴ ഞാൻ ഓർത്തത് പണ്ട് ഞങ്ങള് പഴനീലും എത്താൻ പോകുന്ന സമയത്ത് അവിടെ ഒരു പണ്ടത്തെ പണ്ടത്തെ സമയത്തന്ന്വെച്ചാല് ഈ കൊടമൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ കൊടങ്ങള് ഒക്കെ അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ പോയി സാധനങ്ങളൊക്കെ വേടിക്കുമ്പോ ഈ പ്ലാസ്റ്റിക്കിന്റെ കൊടങ്ങളൊക്കെ നമ്മള് മേടിച്ചോണ്ടുവരും അതൊക്കെ ഈ ബസ്സിന്റെ മണ്ടേല് വെച്ചിങ്ങനെ കെട്ടി ആ വരുന്നതൊക്കെ കാണാൻ തന്നെ ഒരു ഭയങ്കര ഒരു രസവാ
അതെ അതെ പറഞ്ഞ പോലെ അത് അത് വളരെ ശരിയാണ് പണ്ട് പോകുന്നു പലതരം കൊടങ്ങളും പലതരം കൊടങ്ങളാണ് വേടിക്കുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ വരുമ്പോ അമ്മമാർക്ക് അങ്ങനെയുള്ള പാത്രസാധനങ്ങളോടൊക്കെയാണ് വലിയ കമ്പം അതുകൊണ്ട് അവര് ഒടനെ ഓടി പോകുന്നത് കുടങ്ങള് വേടിക്കാനും പലതരം കളറുള്ള കൊടങ്ങളൊക്കെ കെട്ടി ബസിന്റെ മുകളില് കെട്ടി വരുന്നതൊക്കെ കാണുമ്പോ ഒരു ഒരു തരം നല്ലൊരു സന്തോഷായിരുന്നു യാത്ര പോയിട്ട് വരുന്ന
ആണ് ആഹ് ആഹ് അത് വീടെടുക്കും വീടെടുക്കാറായീമ ഒരു ചിന്ത വരുമ്പോഴാണെങ്കി ഭയങ്കര ആഹ് ഒരു വെഷമമാണ് കാര്യം ഇത്രയും ദിവ സം നല്ല അടിച്ചുപൊളിച്ച് നിന്നിട്ട് പിന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് വരുകാന്ന് വെച്ചാല് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഭയ ങ്കര വെഷമവാ ഇനീം അടുത്ത ദിവസം അടുത്ത ദിവസം യാത്ര ഒണ്ടാരുന്നെങ്കി എന്നൊക്കെയാ ഉദ്ദേശിക്കുന്നത്
അതെ അതെ ഇപ്പോ തിരിച്ചിപ്പോ യാത്ര ഇപ്പ പത്ത് ദിവസത്തേക്കാണെങ്കി പത്ത് ദിവസം കഴിഞ്ഞ് വരുമ്പോ പിന്നെ നമുക്കൊരു വെഷമമാണ് അയ്യോ ഇനി എങ്ങും പോവാന്ല്ലല്ലോ ഇനി തിരിച്ചും വിദ്യാലയങ്ങളിൽ പോകണല്ലോന്നൊരു എന്തോ വിദ്യാലയങ്ങളിൽ പോണത് ഒരു മടിയോടാണ് കുട്ടികൾ ആ പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കുന്നത് ആ യാത്രയുടെ ഒരു ക്ഷീണവും യാത്രാ സന്തോഷവും ഓർമ്മയൊക്കെ അവർക്ക് ഒരു പുതുമയാർന്ന ഒരു ഇതാന്നല്ലോ പക്ഷെ ഇപ്പോഴത്തെ പുള്ളാർ കുട്ടികൾ അങ്ങനെ യാത്രകളൊന്നും പോകാറില്ല എല്ലാരും കൂട്ടുകാരോടൊപ്പൊക്കെയാണ് പോയി അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരുന്നത് അവർക്ക് നമ്മളുടെ കൂട്ട് ഇങ്ങനെടുത്തൊരു ഓർമ്മയൊക്കെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്
അതെ അതെ അവര്ക്ക്പ്പോ കൂടുതലും മൊബൈൽ ഫോൺ ഉണ്ടായത് കൊണ്ട് അവര് യാത്ര പോകുന്നതിനെ കുറിച്ചോ മറ്റുള്ള പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും വലിയ ഉം പിന്നെ ആ പുറത്ത് പോയി കളിക്കാനും അതിനെപ്പറ്റിയൊന്നും ഒള്ള ഒരു ചിന്തയില്ല അവർക്ക് മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിന തന്നെ ഒതുങ്ങി കൂടാനാണിഷ്ടം
അതെ അതെ അവർക്ക് ഇപ്പ ഒരു മൊബൈലിന്റെ ഉപയോഗം കൂടിയതോടെ തന്നെ കുട്ടികളെല്ലാം വീട്ടില് തന്നെ ഒതുങ്ങികൂടിയാണ് ചെയ്യുന്നത് അവർക്ക് പൊതുവെ ഇപ്പ കുടുംബക്കാരോടൊപ്പം അങ്ങനെ ചെലവഴിക്കണം സമയം ചിലവഴിക്കണം എന്നുള്ള ഒരു ചിന്തയില്ല പഴയ കാലം ഇപ്പൊ നമ്മുടെയൊക്കെ കാലത്തായിരുന്നു നമുക്ക് കുടുംബത്തോടൊപ്പം ചിലവഴിക്കണം ന്നുള്ളൊരു തോന്നലുണ്ട് ഇത് കുട്ടികളെപ്പഴും ഫോണിലായോണ്ട് ആയത് കൊണ്ട് തന്നെ ഫോണില് എപ്പോഴും ഫോണില് ഒതുങ്ങിക്കൂടാനാണ് അവർ ശ്രമിക്കുന്നത് യാത്രയ ക്കെ ഒരുവിധം കുട്ടികളെല്ലാം ആഹ് അതെ ടി വി അല്ലെങ്കി മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം
ഉം അങ്ങനെയൊക്കെ ഇരിക്കുമ്പം നമ്മള് യാത്രയൊക്കെ പോകണം അയ് കൊറച്ച് നമ്മള് നേരിൽ ഇപ്പഴത്തെ തലമുറയിലെ കുട്ടികളാണെങ്കിലും വലിയ മുതീർന്ന ആണങ്കി കൂടി ഇപ്പഴത്തെ ആൾക്കാര് ന്ന് വെച്ചാല് പഴയത് പഴയതെല്ലാം മറന്ന് പുതിയതിലേക്ക് അഡ്ജസ് റ്റ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലമാണ് അതായത് കുട്ടികള് പറയും പുറ്ത്ത്ന്ന് ഈ ഭക്ഷണം എന്ന് പറയുമ്പോ മുതിർന്നവരും അതനുസരിച്ച് എന്നാ ശരി പുറത്തുന്ന് തന്നെ കഴിക്കാം എന്നൊര് രീതിയായിട്ടുണ്ട് ഇപ്പഴ് അപ്പ നമ്മള് ഭക്ഷണം ഒന്നും കൊണ്ട് പോകുന്നതായിട്ട് ഈ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല വട്ന്ന് കൊണ്ട് പോയാ പുറത്തന്ന് ഒക്കെ കഴിക്കാന്ന് ള്ള ഒരു രീതിയിലേക്ക് വന്നിരിക്ക്യാണ്
യാത്ര പോയ തന്നെ പുറത്തന്ന് നിന്ന് കഴിക്കുന്നത് നല്ല കാര്യമാണ് നമുക്കിപ്പോ പൊതുവെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്ക ഒക്കെ സാധിച്ചില്ലെങ്കിൽ നമുക്ക്പുറത്ത് പോയി സാഹചര്യം കഴിക്കാം പക്ഷേ ഒന്ന് പറഞ്ഞാൽ വീ ട്ട് ലെ വീട്ടിലെ പാചക അതായത് വീട്ടിലെ പൊതിച്ചോറ് ഒക്കെ കെട്ടിപോകുന്ന തായിരിക്കും കൊറച്ച് കൂടെ നല്ലത് യാത്ര പൊവുകയാണങ്കി പുറത്തന്ന് ഏ പരമാവധി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കൂടി വര്ണ്ട് കുട്ടികളും കുടുംബത്തോടൊക്കെ പോവാ തെയ്യാറട്ത് ഒരു സമയം ചെലവഴിക്കണം ന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മടെ വീട്ടീന്ന് തന്നെ വീട്ടിൽ നിന്ന്തന്നെ ഭക്ഷണം കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്
പക്ഷെ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല വീട്ടിലെ ഫുഡ് തന്നെ പുറത്ത് പോകുമ്പോഴും കഴി ക്കുന്ന എങ്ങനാന്ന് അവര് ചോദിക്കുന്നത് അവരക്ക് അയിനോട് താല്പര്യം ഇല്ല പിന്നെ പൊറത്ത് പോയി ഫുഡ് കഴിക്കണ്ണം തന്നെയാണ് അവരുടെ ഒരു സന്തോഷം പലതരം വിഭവ ങ്ങൾനമുക്കിപ്പ അവര് പറയുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങ ളൊന്നും ഇണ്ടാക്കികൊടുക്കാൻ പറ്റത്തില്ല അവര് പറയുന്ന രീതിയിലുള്ള ഭക്ഷണള് ഉണ്ടാക്കി കൊടുക്കണ മെങ്കിതന്നെ നമ്മക്ക് അതിനെപ്പറ്റിയുള്ള വല്യ അറിവില്ല അങ്ങനെയുള്ള ഈഷ്ട്ട ഈ കടകളിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാൻ നമ്മക്ക് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം പിന്നെ അവര് പറയുന്ന രീതിക്ക് പിന്നെ ചെയ്യണമെങ്കിൽ നമ്മള് കടയിൽ പോയി വാങ്ങി കൊടുക്കാനെ നിവർത്തി ഒള്ളു
അതെ അതെ ഈ പൊതുവെ യാത്രയൊക്കെ ഇപ്പം പോകുന്നത് എന്ത് കൊണ്ടും നല്ലതായിരിക്കും ഒന്നാമത് മഴക്കാലം ആണെങ്കിൽ കൂടി മഴക്കാലം അല്ലെങ്കിൽ കൂടി യാത്ര പോകുന്നത് എന്ത് കൊണ്ടും നല്ലതായിരിക്കും ഇത് കുട്ടികൾ പൊതുവെ യാത്ര പോകാൻ ഒന്നും താല്പ ര്യ പെടുന്നില്ല ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭം വരുവാണെങ്കി കുട്ടികളെയും ചേർത്ത് യാത്രയൊക്കെ പോകുപ്പോ അവർ ക്ക് ഒരു മറക്കാനാവാത്ത അനുഭവമായിരിക്കും അപ്പൊ അവർക്ക് വിദ്യാലയങ്ങളിൽ പോകുമ്പോ കൂട്ടുകാർക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കാനായാലും അവർ കുട്ടികൾ എന്ന് പറയുമ്പം ആകാംക്ഷയായിട്ടുള്ള രഹിതായ ഒരു കുട്ടികള് ആണ് അല്ലോ ഇപ്പൊ വളർന്നു വരുന്നത് അപ്പൊ അവർക്ക് ഓരോന്ന് ആകാംക്ഷോടെ കാണിക്ക ആകാംക്ഷയോട് കുട്ടി അവരുടെ കൂട്ടുകാരോട് ഒക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോ അതൊരു സന്തോഷവും ഒക്കെയാണ്
ആഹ് അവർക്ക് പിന്നെ ഒരു യാത്ര അനുഭവം എഴുതാൻ പറഞ്ഞ തന്നെ എഴുതാൻ അറിയത്തില്ല തയ്യം അതുപോലെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നിലവിൽ ഇത് കൊണ്ട് നടന്ന് അവർക്ക്‌ ഒരു അനുഭവം ഒണ്ടായാ ഇടക്ക് ഇടക്ക് ഒര് യാത്ര ഇവരെ നോക്കി എഴുതാൻ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും എന്നായാലും
അതെ അതെ ഇപ്പ പഠനത്തിലും അത് സഹായിക്കും ഒരു പഠനത്തിന് യാത്ര അനുഭവം എഴുതുക എന്ന് പറയുമ്പോ തന്നെ അവർ പോയ കാര്യങ്ങൾ അവക്ക് എഴുതുവാൻ സാധിക്കും ഇപ്പോ ഒരു പക്ഷെ ഒരു യാത്ര പോലും പോകാതെ ഒരു സ്ഥല ത്തെ പറ്റി എഴുതുക എന്ന് പറയുമ്പം കുട്ടികള് ആലോചിക്കും എന്തായിരിക്കും എന്താണ് ഞാൻ എഴുതേണ്ടത് അവര് സങ്കല്പ്പിച്ച ഒരു യാത്ര അനുഭവം അങ്എഴു തു അതിലും നല്ലത് കുട്ടികൾ സ്വന്തമായിട്ട് പോയി യാത്രനുഭവം അനുഭവിച്ച് അവരുടേതായ ഒരു അനുഭവം പങ്ക് വെക്കുമ്പം അത്പ്പ പേ ഇപ്പം പേപ്പർ നോക്കുന്ന അധ്യാപർക്കും അത് മനസ്സിലാവും കുട്ടികൾക്കാണെങ്കി കുറച്ചും ടെ സന്തോഷവും ഒക്കെ മറ കാനാവത്തൊരു അനുഭവമായിരിക്കും നൽകുന്നത് അത് യാത്രയിലൂടെ പോകുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുകയും ഒക്കെ ചെയ്യും.
അതെ അതെ അതെ ആ സ്ഥലം എങ്ങനെയാണെന്നും ആവിടുത്തെ രീതി... എങ്ങനെയാണെന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവണെങ്കിൽ നമ്മൾ അവരെ പുറത്ത് കൊണ്ട് പോവുക തന്നെ ചെയ്യണം
അതെ അതെ ഇപ്പൊ പുറത്ത പോ ഇപ്പോ യാത്രയിലൂടെ തന്നെയാണ് കുട്ടികൾ ഇപ്പ ഇവിടുന്ന് മറ്റൊരിടത്തേക്ക് ഇപ്പൊ അവര് സ്കൂള് വിട്ടു വിട്ടാ ട്യൂഷൻ ട്യൂഷൻ വിട്ടാ വിട് എന്നുള്ളത് ഇതിലല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ പ പഠനത്തോടെ പഠിക്കുന്നത്. അപ്പൊ അതില് മറിച്ച് ഇപ്പ യാത്രയൊക്കെ പോകണെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ദൂരെ പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത്. ഇതേ കുറിച്ച് കൂടുതൽ അറിയുവാനും അവിടെ എങ്ങനെയാണ് എങ്ങനെയുള്ള രീതിയാണ് ഇവിടന്ന് വ്യത്യതമാണെന്നൊക്കെ അറിയാൻ കുറച്ചും കൂടെ കുട്ടികൾക്കത് മനസ്സിലാവും. യാത്രയിലൂടെയാണ് കുറച്ച കൂടെ കുട്ടികൾ പഠനം പഠിക്കുന്നത്.
അതെ ഇപ്പം ഒേ സംബന്ധിച്ച് നമുക്ക് കെഎസ് ആർ ടി സി ബസില് ഫ്രീ യാത്ര ആയത് കൊണ്ട് ഇപ്പം പെൺകുട്ടി പെൺ പി സ്ത്രീകൾക്ക് സ്ത്രീ യാത്രയായത്കൊണ്ട് ഒരുപാട് സ്ത്രീകൾ എനിക്ക് തോന്നുന്നത് നേരതെത്തേക്കാളും കൂടുതല് ഇപ്പൊ പിന്നെ യാത്രകളൊക്കെ പോകുന്നുള്ളൂ യാത്ര ചിലപ്പോ ചെലവര് വിചാരിക്കും ചെലവ് ആണ് അല്ലോ യാത്ര ചിലവ അധികമാണ് രോഗിയന്ന് വിചാരിച്ച് വീട്ടിന് വെളി ഇറങ്ങാത്തെ സ്ത്രീകളൊക്കെ ഇപ്പ ടുന്നുണ്ടെന്നാണ് എന്റെ ഒരു അനുമാനം
ആ അതെ അതെ ഇപ്പം ഇങ്ങനത്തൊരു സൗജന്യയാത്ര നൽകുന്ന കൊണ്ട് തന്നെ ചിലവാകുന്നു വിചാരിച്ച് ഇപ്പ നമുക്കിങ്ങനെ ചിലവറിയാതെ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോയി നമുക്ക് ഓരോ യാത്രയൊക്കെ ചെയ്തു ഓരോ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ അനുഭവിക്കാനൊക്കെ നമുക്ക് സാധിക്കും. എടി പ്പം താങ്കളിപ്പോൾ യാത്ര പോകാൻ തയാറെടുക്കിയല്ലേ ഇപ്പം സന്തോഷ ത്തൂടെ പോയിട്ട് വരിക ഇത്രയും നേരം എന്നോട് സംസാരിച്ചതിന് ആ സന്തോഷംണ്ട്
വളരെ സന്തോഷംണ്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ
ഓ ശരി
ശരി